നല്ലെന്നെ
ഓഹ
ഇ സ്റ്റോറൂമില സൈഡ ഇ മക്കളെല്ലാം സുഖംനല്ലതന്നെ ഒരാള് ഫുട്ബോൾ കളിക്കാൻ പോയി
ആഹ് അത് പിന്നെ സ്കൂൾ വിട്ട് വന്നാൽ ഓടും
ആഹ ഇന്ന് പോന്നില്ല പറഞ്ഞു മഴയായതുകൊണ്ട് പക്ഷെ ഫ്രണ്ട്സ് ഫോണ വിളി മറ്റേ എന്നട്ട് അങ്ങനെ പോയിട്ടുണ്ട് കുളിയെല്ലാം കഴിഞ്ഞതായിരുന്നു
ആ ഇനിയിപ്പോ ഒന്നുകൂടി കുളിക്കാനാ വോ
അവന്ന് കുളിയല്ല കഴിഞ്ഞതായിരുന്നു അതിന് ശേഷം വിളിക്കുന്നു അവൻ എന്ന വിളിച്ചു ചോയിച്ചു ഇന്ന് കളിക്കുന്നുണ്ടോന്ന്
ആഹ
അട്ട അന്നേരം ആരും ഇല്ല പറഞ്ഞൊണ്ട് കുളിക്കാൻ കറിയതാ കുളിച്ച് കഴിഞ്ഞപ്പോണ്ട് വിളിക്കുന്ന പിന്നെ വന്നിട്ടുള്ളാരും
ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാല് ആൺകുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സാധനമാണല്ലോ അതേപോലെ പെൺകുട്ടികളും ഉണ്ട് ഇപ്പോ ഞങ്ങളെ നാട്ടിലൊക്കെന്ന് പറഞ്ഞാൽ അത ലഹരിയാ ഫുട്ബോൾ
മഴയണ്ട
പിന്നെന്നാണ് നമ്മളെ ഇന്ത്യൽള്ളത് ആരും കളിക്കാനൊന്നുംല്ല ഇന്ത്യയിൽ ഇപ്പോ ഒരു ആഹ ഇന്ത്യൻ ഞാൻ പറയേ എന്തിനാ നിങ്ങള് ഇത്രം അപ്പൊ ലോകകപ്പ് നടന്നോണ്ടിക്കല്ലേ. എന്താ അടി ഇവിടെന്ന അറിയോ മെക്സി ഒരുത്തർ പോർച്ചുഗാല ഒരുത്തർന്താ അർജന്റീന അപ്പൊ അതിന് അടിയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറ നമ്മളെ ഇന്ത്യ ഇന്ത്യയിലുള്ളല്ല ആരുംല്ലേ കളിക്കുന്നത് പിന്നെ എന്തിനനിങ്ങളിത് ഇങ്ങനെ അവേശം കൊള്ളുന്ന ഇവിടൊക്കെ ഓരോ ഇത് കാണണ്ടേ പോസ്റ്ററും
ഇന്ത്യ കളിക്കുമ്പോ അവർക്ക് ഇന്ത്യ ണ്ടാവൂല ഇത് ഹസ്ബന്റ് എന്താ
ഏ ഹസ്ബൻറിന് അങ്ങനത്തെ പ്രാന്തൊന്നുമല്ല മക്കക്കന്ന് ഭയങ്കരം അത് പോ
ഏ
മക്കക്കാണ് ഈ ഫുട്ബോള് ആ പിന്നെ ക്രിക്കറ്റിനും വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഫുട്ബോൾ ഭയങ്കര ഇൻട്രസ്റ്റ് സ്റ്റാ
ആഹ ഇതായി പണ്ട് മുതൽ തന്നെ ഫുട്ബോൾ തന്നെ
ആഹ ഫുട്ബോൾ ഭയങ്കര ഇതാണ് കളി അത ഈ പാടത്തൊക്കെ കളിക്കുന്നത് കാണണ്ടേ അല്ല കേൾക്കുന്നുണ്ട് ക്ഷേ ചെറിയൊരുരു ബ്രേക്ക് ഇതായി പോകുന്നുണ്ട് വേറെ കൊഴപ്പൊന്നുമല്ല ഇവിടെ പാട ചളിയിലൊക്കെ ഞാന് കുളിപ്പിച്ച് നല്ല വൃത്തിൽ വിട്ടാല് ചളിയില് കുളിച്ചിട്ടായിരിക്കും പിന്നെ ഇങ്ങോട്ട് വരിക
അത് പറയണ്ട് സ്കൂളില്ലാത്ത ദിവസം നോക്കണ്ട എന്റെ വീടിന്റെ താഴെ തന്നെ വയലും പാടല്ലാ
ആഹന്ന് പറ അങ്ങോട്ട് സുകാണല്ലോ കളിക്കാൻ ഫുട്ബോൾ എനിക്ക ഇഷ്ടംങ്ങനെ കണ്ടെങ്കിൽ അ പറ്റിയ ഒ എനിക്കതിനെ എനിക്ക അതിനെ പറ്റിയ ഒന്നും അറിഞ്ഞൂടാ മാ ഈ ഈ ഫുട്ബോളിനെ പറ്റി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ ക്ഷെ എന്നാലും കണ്ടിരിക്കാൻ രസാ എന്തെന്നാ കളിക്കല അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെപ്പറ്റിയൊന്നും അറിഞ്ഞൂടാ
ആഹ് ആഹ് എനിക്കറിയില്ല ഞാനിത് ഇതാക്കിലെ കണ്ടിരിക്കൂ
ആഹ് ഞാൻ പിന്നെ ലോകകപ്പ് ഒന്നും കാണാന്നിക്കില്ല ഒരു ഒറക്ക ഒറ ഇവിട ഹസ്ബൻഡിന് അങ്ങത്തെ പ്രാന്തൊന്നുല്ല ഈ ലോകകപ്പ് ഇങ്ങനെ ഉറക്കൊക്കെ ഒഴിവാക്കി കാണുന്ന അങ്ങന്‌ത്തൊന്നുല്ല
അന്റെ ഹസ്ബന്റിന് ഇല്ല ഇപ്പം കൊറവാ പണ്ട് എത്ര ര രണ്ട് മണിയാലും മൂന്ന് മണിയാലും ഇരുന്ന് കണ്ടോളും. ഇപ്പം കൊറച്ച് നന്നായിട്ട്ണ്ട്.
ആഹ പക്ഷേ, ഇബ്ടത്തെ മൂപ്പർക്കേ ആഹ് ഇവിടെ മുപ്പര്, ഇവിടെ ക്ലബിന്റെ കളികളൊക്ക ഉണ്ടാവൂല്ലേ, അന്നേരം ചെക്കന്മാരെ കൂടെ പോയി പോയി ഇരുന്ന് കാണാം. അല്ലാതെ ലോക ഇബടെ എന്ത പോർച്ചുഗലിന്റെ കളിയോ, അർജന്റീനെന്റെ കളിയൊക്കെണ്ടായിട്ട് ഇവിടെ മൂപ്പര് ഒമ്പത് മണി ഒമ്പതര ആമ്പോ മൂപ്പര് കെടന്നുറങ്ങിയിട്ടിണ്ട്.
ആഹ് ഇവരൊ ഹസ്ബൻഡ് ഇപ്പം കാണ ഇല്ല ഇപ്പം രാവിലെ നോക്കും റിസോൾട്ടെല്ലാം നോക്കും
ആഹ് ആഹാ ആരാ ജയിച്ചെ അങ്ങന എനിക്ക് എനിക്ക് അങ്ങനെ മൂന്ന് കളി ക്കാ ആദ്യം മറിച്ച് പോർഷുഗൽ പിന്ന അതേപോലെ അർജന്റീന അങ്ങനെയൊക്കെ ബ്രസീല്, ആഹ് അങ്ങനെയൊക്കെ മൂന്ന് കളിക്കും. ആഹ് ക മൂന്നാൾക്ക് എന്തും അറിയുള്ളൂ. പക്ഷെ ഇപ്പഴത്തെഇവിടത്തെ മക്കളൊക്കെ ഓരോന്ന്‌ പറയുന്നത് കേട്ടിട്ട് ന്റെ ഫുട്ബോളിനെ പറ്റി. ഓൽക്കൂരുല്ലേ ആഹ് ഓലെ രക്തത്തിൽ അലിഞ്ഞ് ചേർന്നതാന്ന്‌ പറേം ഞാനത്. എന്താ പെനാൽ എന്തൊക്കോ പറഞ്ഞ് ഞാൻ മ എന്താ സംഭവം. ക്രിക്കറ്റ് പിന്നേം മനസ്സിലാവും. എന്താണ് ആഹ്
കാന് ഇത്ര ഇന്റെരെസ്റ്റ് ഇണ്ടാവില്ലല്ലോ.
ഇല്ല. ഇൻക്കിപ്പളും ഫുട്ബോൾ എന്താന്ന് മനസ് മനസ്സിലായില്ല. ക്രിക്കറ്റ് കാണാറുണ്ടാർന്നു ചെറുപ്പത്തില്, ക്രിക്കറ്റ് കാണാരുണ്ടാർന്നു. അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് വേറെ നമ്മളെ ഇന്ത്യന്റെ കളിയും ആഹ് ആവേശം, സിക്സ് അടിക്കുന്നതും, ഫോറടിക്കുന്നതൊക്കെ അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കാണും. പക്ഷെ ഇതെന്താന്ന്‌ ഇക്കിപ്പോഴും മനസ്സിലായില്ലാന്ന് പറയും ഞാൻ. പക്ഷെ, ഇപ്പോൾ എൽ കെ ജി തൊട്ടുള്ള മോളടുത്താ, എല്ലാം അറിയാം എന്താണ് എങ്ങനെയാണ് എങ്ങോട്ടാണ്
ആഹ് മക്കളെല്ലാം എന്ത് പഠിക്ക്ന്ന്?
ആഹ് ഒരുത്തിപ്പ മൂന്നാം ക്ലാസ്സിലാണ് ചെറുത് മൂന്നിലെത്തി. ഓക്ക് ഓള് പോർചി മറ്റോള് നാല അഞ്ചാംക്ലാസ്സിലുള്ളോള് അർജന്റീന മോനെട്ടിലാണ്. ആഹ് ഓന് പിന്നെ എന്തെന്നാണാവോ എല്ലാത്തിലും ഇണ്ട്. എല്ലാ കളികളോടും, എല്ലാത്തിനോടും താല്പര്യ. അല്ലാ മെസിയാവട്ടെ പോകല്ല അവനാവട്ടെ ആരാ ജയിക്കുന്ന്‌ ഓരേ കൂടെയാരിക്കും അവനുണ്ടാവാ. ഇവിടൊക്കെ ഓരോരോ തു കാണണ്ടേ പാടത്തൊക്കെ. മെസ്സിന്റേം പിന്നെ നെയ്മറിന്റേം ഒക്കെ ഓരോരോ ഫോട്ടോ കാ ഫോട്ടോ അല്ലെ ങ്ങനെ പോസ്റ്ററ് പോലെ നമ്മളൊരു വീടിന്റെ കൊയ്യാത്തിന്റെ അത്ര വെലുപ്പാണ്ടാവുല്ല. ഒരു മ ഉണ്ടാക്കി നോക്ക്. വെറുതേ പൈസ പോവാനായിട്ട് ഓരോന്ന്. ഹലോ റേഞ്ച് പോയോ? ഹലോ ഹലോ